ഹലോ
ഹലോ കേക്ക്ണീല്ലേ കേക്ക്ല്ലേ ഉം എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
നല്ല വിശേഷം രാവിലത്തെ ഒക്കെ ആഹ് ചായ കുടി കഴിഞ്ഞു പണിയൊക്കൊരുങ്ങിയോ
ഉം
പിന്നെപ്പന്താ ഓണൊക്കാവാറായില്ലേ
ഉം ഡ്രസ്സൊക്കെ പർച്ചേസെയ്തോ
ആഹ് എടുക്കാൻ പോണം അവിടൊക്കെ എടുത്തോ ഇട്ക്കാൻ പോണേള്ളൂ ലേ സമയം ണ്ടല്ലോ കൊറച്ചും കൂടെ ണ്ടല്ലോ
ആഹ്
ഉം ബാക്കിള്ള പണിയാളൊക്കെ പിന്നെ ഓണത്തിന് മുന്നേ കൊറച്ച് പരിപാടി ത്ണ്ടല്ലോ വീടി വീട്ടില് അപ്പ അതിന്റൊക്കെ കൊറച്ച് ഇത് തിരക്കിലായിരുന്നു ഓണത്തിന് ഏട്ടന്റെ വീട്ടിന്ന് ആൾക്കാർ വരണണ്ട്
ആഹ്
ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് പ്പൊ അധികായിട്ടില്ല അപ്പൊ അവിട്ന്ന് എട്തിയമ്മേടെ വീട്ടിന്നൊക്കെ ഓണത്തിന് അവര് വരും ആഹ് ഇങ്ങട് വര്ണുണ്ട് അപ്പൊ അവരൊക്കെ വിരുന്നേരൊക്കെ വരുന്നുണ്ട്
ആഹ്
തലേ ദിവസം വരും അവര് തിന്റെ അന്ന് ഓണത്തിന്റെ തലേ ദിവസം വരും
ആഹ്
ഓണത്തിന്റെ അ അന്ന് വന്നിട്ട് അന്ന് പോവാന്ന പറഞ്ഞെ ഓണത്തിന് അവര് അവിടെ ഓണത്തിന്റെ തലേവസം വന്നിട്ട് പോവാണ്ന്ന് പിന്നെപ്പോ അവർക്കുള്ള ഡ്രസ്സ് ഒക്കെ എടുക്കണം ആദ്യത്തോണല്ലേ കുട്ട്യോൾക്കും എല്ലാർക്കും ഇഞ്ഞിപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് പോയിട്ട് എടുക്കാച്ചിട്ടെ
ആഹ് ആഹ്
ഓരോരുത്തർക്ക്‌ എട്ക്കാൻ നിക്കണ്ടല്ലോ
ഉം സദ്യൊക്കെ വെക്കാറുണ്ടോ
എന്താണ് സദ്യ ആഹ് സദ്യ വെക്കണ പ്പൊ അവരൊക്കെ വര്ണല്ലേ അപ്പൊ രണ്ടൂസം സദ്യ ണ്ടാക്കണം ആഹ് ആദ്യത്തെ തലേ ദിവസം പിറ്റേ ദിവസം വേണ്ടേ തലേസം ഇപ്പ അവര് വരും പിന്നെ പിറ്റേസം തിരുവോണല്ലേ അന്ന് വെയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ
ആഹ് ആഹ്
ഓണത്തിനൊക്കെ വെയ്ക്കണല്ലോ
ഉം
അപ്പൊ അങ്ങനെ ചെയ്യണം സദ്യ ഇവിടെ ഏൽപ്പിക്ക ചെല പ്പൊ വെക്കണംന്ന് പറഞ്ഞു ഇല്ലെങ്കി ഏൽപ്പിക്കണച്ചിട്ടാണ് കൊറച്ച് ആഹ് ഇവിടെ അടുത്തുണ്ട് കൊർച് എടുത്ത്ണ്ട് അപ്പൊ അവര് കൊർച് പേരുണ്ടാവുമ്പളെ വീട്ടില്ത്തെ കൊറച്ച് പേരൊക്കെപാടെയാവുമ്പളെയ
ആഹ്
സ ഓണത്തിനിപ്പോ സദ്യല്ലേ വേറൊന്നും ഇപ്പൊ അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ സദ്യ പറയുമ്പോ അയിക്ക് കൂട്ടു ക കൊ കൊറേ കറികളു വേണ്ടേ പായസോം ഇതൊക്കെ ആയിട്ടേ അപ്പൊ നമ്മള് അവിടെ ഏല്പ്പിക്കാണ് നല്ലത് ന്ന് വിചാരിച്ചിട്ട് അയിന്റെ കാര്യങ്ങള് ഇങ്ങനെ ചർച്ചേൽ ഇങ്ങനെ വര്ണ് ഇണ്ട്
ആഹ്
കൊറേ പേരാകുമ്പോ എല്ലാരും ഇതാവല്ലോ ബുദ്ധിമുട്ടാ
ആഹ് ബുദ്ധിമുട്ടാവും ഉം
അപ്പൊ ഏൽപ്പിച്ച് കഴിഞ്ഞാ നമ്മള് ഒന്നും അറിയണ്ടല്ലോ പൈസ കൊടുത്താ മതിയല്ലോ അപ്പൊ ഇവിടൊ ചോദിച്ചു ഓരോടത്തത്ത് ചോദിച്ചപ്പോ കുറച്ച് കൂടുതലാ പറഞ്ഞത് ഇപ്പൊ പിന്നെ ഓണത്തിന്റെ ടൈ സമയല്ലേ ആ നല്ല പൈസാണ് പിന്നെ ഓണത്തിന്റെ സമയാണല്ലോ
ആ അത് ശരിയാ
അവര് കൂട്ടിട്ടാ പറയ്ണ്തെയ് ആ അപ്പൊ ഞ്ഞ് കൊറച്ചപ്പുറത്ത് വ ആ എല്ലാരും ഓഡർ ചെയ്യും ആ പിന്നെ പായസം ആ പായസപ്പൊ ഏതുതരാ വേണ്ടെന്നൊക്കെ ചോദി രണ്ടു തരം വേണ ത് അങ്ങനീണ്ടല്ലോ നമ്മക്കിഷ്ടാണല്ലോ ഏതാച്ചാ ഇങ്ങനെ വിചാരിച്ചിണ്ടപ്പൊ ഒരോടത്ത് ചോദിച്ചു അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ചു കൂടുതലാണ് പൈസടെ കാര്യം
അവിടെ എത്ര രൂപയാവും നൂറ്റമ്പത് രൂപക്കാണോ
ആ ഒരലെക്ക് നൂറ്റമ്പത് ന്നാ പറഞ്ഞ് ചെൽപ്പോ നൂറ്റിനാപ്പത് വരെക്കെ ആവാന്ന് പറഞ്ഞു കൊറച്ച് തോനെ പേര്ക്കാണെങ്കിലെയ് കൊർച്ച് കമ്മിയാക്കാന്ന് പറഞ്ഞു അത് ഞങ്ങളാളെയൊക്കെ നോക്കിട്ടേ
ഉം
ഞങ്ങള് സംസാരിക്കാച്ചിട്ട് അവിടെ പോയിട്ട് ഇല്ലെങ്കി അപ്പറത്ത് നോക്കണോണ്ടേ എവിടെ കമ്മിച്ചാലെയ് അവിടെ പോയി നോക്കണം
ആ രണ്ട് മൂന്ന് കൂട്ടം കറി വീട്ടിലിണ്ടാക്കും ബാക്കിയൊക്കെ പുറത്ത്ന്ന് വാങ്ങാണ് കുഴപ്പൊന്നൂല്ല ആ കൊറച്ചൊക്കെ വീട്ടില്ണ്ടാക്കീട്ട്
ആ ബാക്കി അല്ല അവരൊരു സെറ്റ് പോലെ തരുന്നത് തോന്നുന്നു അല്ലാതെ അങ്ങനെ തെർണില്ലാ തോന്ന്ണ്ട് ചെലോട്ത്ത് നമ്മള് പറയ്ണത് എന്താ ചോ കൂട്ടാന് ഉപ്പേരി അവീല് നമ്മള് പറയ്ണ സാധനങ്ങളാണ് അവര് ചെയ്യ്ണത് ചെലോട്ത്ത് ഒരുമിച്ച്ട്ട്ള്ള സെറ്റ് പോലെണ്ടാവൂലോ അവര് അങ്ങനെ എരുകുറയും അത് ഒരുമിച്ച്ണ്ടാക്ക്ണതല്ലേ അവര് വേറെ കൊറോട്ത്ത്ക്ക് ഉണ്ടാക്കുമ്പോ ആ അപ്പൊ ഒരുമി ജ് ഇത്ര കണക്കിന് ഉണ്ടാക്കിയാ മതീല്ലോ അപ്പൊ അവർക്ക് അതാണല്ലോ ലാഭം
കുറച്ചധികം ഓർഡർ ചെയ്താ കുറച്ച് പൈസ കൊറച്ച് തരില്ലേ
ആ അപ്പൊ കൊറച്ചീച്ചങ്ങന ഓഡർ ചെയ്യണന്നൊക്കെ വിചാരിക്ക്ണ്ട്
ഉം
അതവിടെ അയ്ന് അതെവിടെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെച്ച്ട്ടെയ് നിങ്ങടവിടെണ്ടോ അവിടെ എട്ത്ത്ണ്ടോ ഇണ്ട് ലേ
പതിവ്
വീട്ടില്ണ്ടാക്കാ പതിവ് ഞങ്ങളും വീട്ടിലന്നെ ആ ഇവിടം വീട്ടിലിണ്ടാക്കന്നെ പതിവ് ഇപ്പോ കല്യാണം കഴിഞ്ഞട്ട് അധികായ്ട്ടില്ലാന്ന് പറഞ്ഞില്ലേ ആദ്യത്തെ ഓണാണെ അപ്പൊ പിന്നെ അവര് എന്തായാലും വീട്ടിന്ന് അവര് വീട്ടിന്ന് അള്ക്കിന് വരും പിറ്റേ ദിവസം ഇപ്പൊ ഒരു ഓണായിട്ട് വ് വെരണിണ്ടാവില്ല്യാന്ന് പറഞ്ഞു കുട്ടി അവര് രണ്ടു പേരും മാ ത്രേവരുള്ളൂ മറ്റോര് അവിടെ നിക്കുംന്ന് പറഞ്ഞു അപ്പൊ തലേദിവസം എല്ലാരും കൂടെ വരാന്ന് പറഞ്ഞു അവര് വീട്ടിന്ന് അവര് നാത്തൂമ്മാരൊക്കെ അവരും വര്നെണ്ട്ന്ന് പറഞ്ഞിട്ടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ സദ്യ ഏൽപ്പിക്കാന്നിള്ളതിലായി പിന്നെരാ നമ്മടെ വീട്ടിലാവുമ്പൊ പാത്രങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടെന്നല്ലേ എല്ലാത്തിനും പാത്രങ്ങള് വേണ്ടേ പിന്നെ അത് ഒഴിക്കാ ആഹ് അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ആഹ് തേച്ച് ഉമ്മ അപ്പൊ വേണ്ടാന്ന് വെച്ചു വേണ്ടാന്ന് വെക്കണ ചർച്ചേലൊക്കെണ്ട് ഇങ്ങനെ ഇഞ്ഞിപ്പോ എന്താ ഏതാന്നുള്ളത് സമയെണ്ട് എന്താണ് പാ പൂവക്കിടും. അവടിടലില്ലെ ആഹ് ഇവ ഏഹ്
മുടക്കോക്കെ വരില്ലെ ആരെങ്കിലും ഇപ്പ മരിച്ചു പോയാ
ആഹ് അങ്ങനെക്ക തന്നെ എണ്ട് ആഹ് അതന്നെ ഇവിടെയും ചെയ്യും എല്ലാ കൊല്ലോം ഇടും
ആഹ്
മഴയത്ത് പൂവിട്ടാ ല്ലേ അത് കൊടയും വെച്ചിട്ട് എന്നിട്ടും കാര്യില്ല ഒരു കാറ്റ് വന്ന് കഴിഞ്ഞാലേ കാറ്റ് വന്ന് കഴിഞ്ഞാ അത് പോണത് കാണുള്ളു കൊട വരെ പോവും പൂവ് പൂവാ ട്ട് കഴഞ്ഞാണ് ഒരു ഭംഗിയൊള്ളൂ അത് കഴിഞ്ഞാ കഴിഞ്ഞു ഒരു മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ ഇന്ന് ചാണകോക്കെ ആവുമ്പോ ഒന്നുകൂടി ഇതാവും വേഗം ആ പൂപ്പെടന്നെ അത് ആകെ പെൻ ഇതായി ആഹ് ഇടുമ്പളൊര് ഭംങ്ങീണ്ട് അയ്ന് പക്ഷെ നമ്മള് ആഹ് അത് പക്ഷെ എന്തായാലും ഇടാതിരിക്കില്ലല്ലോ നമുക്കൊക്കെ അത് നമുക്ക് ഇട്ട് ശീലായില്ലേ അത്‌ എത്ര മഴയാണെങ്കിലും നമ്മളത് എങ്ങനെങ്കിലും എവി ന്നേലൊക്കെ പെറു‌ക്കി കൊണ്ടന്നിട്ട് എടുക്കൂല ഇടൂല ഉം മുന്നേക്കമ്മള് സ്കൂളുവിട്ട് വരുമ്പളല്ലേ പൂവ് പറി റിച്ചിട്ട് വരാ ഇപ്പൊന്നും അങ്ങനല്ല ഇപ്പളൊന്നേ
ആഹ് അവിടെ പൂ ആഹ് അവിടെ പൂവൊ‌ക്കിണ്ടോ
ആഹ് ഇവിടെ പൂ കൊറച്ചൊക്ക എണ്ട് വീട്ടിലന്നെ ഇണ്ടാക്കിവെച്ചിരുന്ന കൊറച്ച് കൊറച്ചീച്ചോ ഓഹ് തിരുവോണത്തിന്റെ അന്ന് ചിലപ്പോ കടേന്ന് മേടിക്കും ഇനിപ്പോ ആഹ് ഇനി എത്തും ഉത്രാടത്തിന്റെ അന്ന് കൊറച്ച് വല്യ പൂക്കളാക്കണംന്ന് വിചാരിക്കണെണ്ട് അവര് വെര്യല്ലേ അവര് വരാന്ന് പറഞ്ഞല്ലൊ അപ്പൊ ചെറുത് വാങ്ങിട്ട് ഇപ്പോ ഓണ ഓണ ആവുമ്പോ അതൊക്കേണല്ലോ ഒരു പ്രത്യേകത പറയുമ്പോ സദ്യയും പൂക്കളൊക്കെയാണല്ലോ അപ്പൊ അത് കടേന്ന് മേടിക്കാന്ന് വിചാരിക്കെണ്ട്
ആഹ് ആഹ്
ചെലപ്പങ്ങനെ മേടിക്കും. അപ്പന്ന് ഉള്ളിലന്നെ കൊറച്ച് ഇടാലോ കൊറച്ച് വലിയ വട്ടം വരച്ചിട്ട് മുറ്റത്താവുമ്പോ സൗകര്യം കമ്മിയാണ് ഉള്ളില് എന്നാങ്ങട് ഇടാച്ചിട്ടാണ് അത്‌ വെല്ല്യ വ ട്ടം വരയാ പൂവ് നമുക്ക് മഴ ഇണ്ടെങ്കിലും നനയില്ലല്ലോ അപ്പ അതൊക്കെ വിചാരിക്കണ്ട് കുട്ടികളും പറയെണ്ടങ്ങനെ ഉള്ളിലിടാന്ന് പറയും പൂ ക്കള മത്സരം പോലെ ഇടാന്ന്
ആഹ് ആഹ് പൂവ് സ്കൂളിൽ ഇങ്ങനെ മത്സരൊക്കെ ഇണ്ടല്ലോ
മത്സരംണ്ടല്ലോ? അപ്പോ അവരെങ്ങനെ കാണുമ്പോ- പ്പോ അവരക്കത് കാണുമ്പോ- വീട്ടിലിടാൻ തോന്നാണ് നമ്മള്- എപ്പോഴും കടയിൽ നിന്ന്- മേടിച്ചിട്ടാനുള്ളൊന്നും ഇല്ലല്ലോ നമ്മുടെ അടുത്ത്.
ആഹ്‌..
പിന്നെ വീട്ടിലുള്ള പൂക്കൾ മുറിച്ച്- ഇടട്ടേ മറ്റേ വട്ടത്തിൽ നമ്മൾ ഇടാൻ പോകൂല- പക്ഷെ അതിന് മാത്രല്ലനി പൂ- അ ഒന്നോ, രണ്ടോ പൂക്കളൊക്കെ ഉള്ളൂ, അത് മാത്രട്ടോ ഭംഗിയണ്ടാവില്ലല്ലോ. അവിടെ എന്താ ചെയ്യല്?
ആഹ് ഇവിടെ ഞങ്ങള് കടയിന്ന് കൊറച്ച് വാങ്ങാറുണ്ട്. പിന്നെ ഈ സ്കൂ, സ്കൂളിലൊക്കെ കൊറേ പൂവ് ബാക്കി വരുല്ലോ.
ആഹ..
അതോക്കെ കൊണ്ട് വരാറുണ്ട്.
അതും കിട്ടൂല്ലേ. ആഹ് ഇവിടെന്ന് ഇപ്പ ഇതിന്റെ ഇട കഴിഞ്ഞ പറ്റി തോന്നണോ കുട്ടികള്- സ്കൂള നിന്ന് കൊടുന്നു. അപ്പോ പിന്നെ അത് പിറ്റേ ദിവസം ഒന്ന് ചെറുതായിട്ട് മാറ്റം ഉണ്ടാവും എന്നാലും, കുഴപ്പമില്ല ഇട്ട് കഴിഞ്ഞാലേ. കടയിൽന്ന് ഓടിക്കാൻ ഇട്ട- കഴിഞ്ഞാൽ വേറൊരു ഭംഗിയണ്ട് നമ്മള്. പൂക്കൾ ഇടുന്ന പോലെയല്ല. ആഹ ചെണ്ട മലീന്തൊക്കെ- ഉണ്ടല്ലോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ നറുക്കിയിടുമ്പോ നമ്മള് ഏ- പ്ലേലും കിട്ടുമ്പോ നമ്മള് ചീന്ന് ഉറുക്കിടാനൊക്കെ- ഉത്സാഹമാണല്ലോ, കുട്ടികൾക്കായാലും. അത് ഇടാനൊക്കെ നല്ല ഉത്സാഹ, അപ്പോ പിന്നെ അങ്ങനെ ചെയ്യും.
ആ ആ..
ഇപ്പൊ പിന്നെ എന്തായാലും കടയിൽന്ന് മേടിക്കണം. പ്രാവശ്യം ഒന്ന വിചാരിക്കണ്ട്, രണ്ടു ദിവസം ഉത്രാടം, തിരുവോണം. ഓ രണ്ട് ആ രണ്ടു ദിവസം പേടിക്കന്ന് വിചാരിക്കണ്ട്.
ആഹ...
കൊറച്ച് വലിയ വട്ടത്തിലൊക്കെ ഇടാച്ചിട്ട്. ഉ രാവിലെ ഈ നേരത്ത് സമയം- ഉണ്ടാവില്ല അതാ പ്രശ്നം. അമ്മക്ക് അടുക്കളയിലും വേണ്ടേ? ആഹ... പിന്നെ ഓണത്തിന്റെ അന്നായാലും- നമ്മക്ക് സമയം കിട്ടാനേ വീട്ടത്തെ, നമ്മള്- ഇതി ഇരുന്ന് അതിനുള്ള സമയമ ഉണ്ടാവുള്ളൂ, കുട്ടികള് ചിലപ്പോ- ഇതെടുക്കുമ്പോഴക്കെ അത് ചെയ്- ട്ടുണ്ടാവും നമ്മള് വിചാരിക്കുന്ന പോലെയല്ലല്ലോ.
ആ അവിടെ എങ്ങനെ അട- വെച്ചണോ മാവേലിനെ വരവെൽക്കുനെ.
എന്താണ്?
അടൊക്കെ വെച്ചാണോ?
ഏ..
അടയില്ലേ അട.?
ആഹ ആഹ..
അങ്ങനെയാണോ?
ആഹ പിന്നെ, അപ്പോ ഇനിയിപ്പോ എന്തായാലും ഓണാവാറായി, ഇനിപ്പോ തുണി ഒകെ എടുക്കാ. അല്ലെ പോവാൻ ഉള്ള- തയ്യാറെടുപ്പാണല്ലേ.
ഉം എന്താ സരിയയെടുകാർ?
ആഹ സാരി എടുക്കണം. സെറ്റും സാരി ഉടുക്ക വെച്ചിട്ടാ. എന്താ ഉടുക്കണേ ഓണല്ലേ?
ആ സാരി എടുക്കന്ന് വിചാരിക്കുന്ന ഉ...
ആ കുട്ടികൾക്ക്ഒരു പട്ടുപാവാട അടിക്കണം എന്നുണ്ട്. അപ്പ അപ്പൊ എന്തായാലും എന്നാ. ഓണക്കെ കഴിഞ്ഞിട്ട് വിളിക്ക അങ്ങട്ട് വരൊക്കെ ചെയ്യാ അപ്പ ശരി എന്നാ ഞാൻ വിളിക്ക
ആഹ്